കേക്കണ്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം
ഒക്ക സുഖം വ്ടെ കൊഴ്പ്പൊന്നുല്ല എന്താ അവിട്ത്തെ വിശേഷക്കെ
ന്നിട്ട്
ആഹ് എന്താ പണിയക്കെ കഴിഞ് ഇങ്ങനെ കുളിക്കാനും കൂടിണ്ട് അപ്പൊങ്ങനെ മടിച്ചിങ്ങനെ ഇരിക്കാണ്
കുത്തിരിക്കക്കാരല്ലേ അഹ് അഹ് എന്നിട്ട് എന്താ ചോകറീ കൂട്ടാനൊക്കെ വെച്ച ആഹ് ഇപ്പോഴുംണ്ടോ മയ
ഇതുവരെ പെയ്യലാണ് ഇത് വരെ പെയ്യായിരുന്നു ഇപ്പൊ കൊറച്ച്സുഗണ്ട് പറയാ ഇപ്പൊ കൊറച്ചൊരു ഇത്ണ്ട്
ആ ആ തോർന്നിട്ട്ണ്ടാവും എന്നിട്ടെന്തെ ചോറും കുട്ടനൊക്കെ വെച്ചോ ആ ഫുഡൊക്കെ ആയി ഫുഡ്‌മ്മ ആ എന്തസഭവച്ചാൽ
സ്പെഷ്യൽ എന്ത മീനേന്യണ് അല്ലാതപ്പൊന്നും പ്രത്യേകിച്ചില്ല അതന്നെ പിന്നെ ഒന്നാമദ്പറഞ്ഞ വെള്ളിയാഴ്ച ദിവസാണല്ലോ
ആഹ് എറച്ചിയോ മീനോ എന്തേലും വാങ്ങല്‌ല്ലേ
ആ എറച്ചിണ് ആ അതന്നെയാണ് വെള്ളിയാഴ്ച ദിവസ അധികവും സ്പെഷ്യൽ അപ്പൊ പിന്നെഎന്തെങ്കിലും ബിരിയാണിയോ നെയ്‌ച്ചോറോ മന്തിയോ എന്തെങ്കിലോക്കെ ഇവിടെന്ന്
എന്തെലൊക്കെ വെക്കുംല്ലേ
ഉം അത് വേണം ആഴ്ചയില ഒരു ദിവസല്ലേ പറിയും അത് പറയും എന്താ ഇങ്ങക്ക് എന്താണ് വെള്ളിയായിച്ചീസാണോ അതോ എന്ത് എടക്ക് വെക്കോ
ഇല്ല ഞങ്ങക്ക് അങ്ങനെ അങ്ങനെന്നുല്ല ഞങ്ങൾ തോന്നുമ്പോ അങ്ങനെ വെള്ളിയാഴ്ചാണ് സ്പെഷ്യൽ ആയിട്ട് തോന്നുമ്പോ ന്ന്പ്പോനി എന്തേലും വെക്കാൻ തോന്നിയ അങ്ങനെ വെക്കും അങ്ങനെ വെള്ളിയാഴ്ചയിട്ട് സ്പെഷ്യൽ ആയിട്ട്ന്ന അങ്ങനെ ആദ്യേ ശീലിച്ചിട്ടില്ല അതൊണ്ട് അങ്ങനെ ഇല്ലാ
അതെ സ്കൂള് പോയോ
ഇല്ല ഇനിക്ക് ചെറിയ കുട്ടിയ മൂന്ന് മസായിട്ടുള്ളു ഓളോറങ്ങ
ഏ ചെറിയ മോളായിരിക്കുലെ
ചെറിയാമോളാ ഉം
ആരാമ്മടോ
സ്‌ക്കുൾക്കൊ ആമ്മ
ഒക്കെ പോയി ആ ഇവിടെയോക്കെ പോയി പോ ആ പോയി ആ ഞ്ഞ് വരുമ്പോത്തിന് നാല് മണിയാകും പക്ഷെ അംഗനവാടിക്കാരന്ണ്ടോന്ന്
ആ ഓൻന്നാർത്ത വരും ആ ഓല് വന്ന് കൊറച്ച്കയ്യുമ്പോ തന്നെ മറ്റോരൊക്കെ വരുവല്ലോ ല്ലേ ഒരു വന്നാ ഒര് ഒച്ചയും ബഹളാ
ഔ പറയാണ്ടോ വന്ന് കഴിഞ്ഞാ പിന്നെ ഇവിടെനായാട്ടാ അതുവരെ ഫുള് ഒരനക്കുല്ലാതെ ഫുള്ള് സൈലന്റാ
എന്നാ പിന്നെ ഒരു കുട്ട്യാളോന്ന് വന്നീനെങ്കി നേര്ന്നു കുട്ട്യാൾ വന്നാ ആ കൊറചെരം കൂടി കഴിഞ്ഞമതി വന്നാ മതിയേന്നെരുന്നു
ഞാ ഞാതാപറയല് ഞാഇവിടെ പറയേ കൊറച്ചെരംകൂടി ടീച്ചേഴ്സ്മാർക്ക് ഒന്നും കൂടി അപ്പഞാ ഞാൻ പറയും ഞാനിപ്പോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരരമണിക്കൂർ സഹിക്കണെന് ആ ടീച്ചർമാരൊക്കെ എത്ര മ ക്കളുണ്ട് സഹിക്കണയിന് അയിറ്റാളൊക്കെ സമ്മയിക്കണം പറയും ഞാന്
ഇവിടെ നേരെത്തുമ്പോ അങ്ങട്ട് തിരിനിട്ട്ണ്ടാവും
ആ ഞാൻ പറ
ഈ ചെറിയ ചെറുതൊക്കെ വർക്കെ കണക്കാണ് ചെറിയ കുട്ടികൾ പിന്നെയും പറഞ്ഞാ കേക്കുന്നേ
ആ ഓൽക്ക് ഓല് വല്യതായ്ക്ക്ണ് ന്നുള്ളൊരു തോന്നലാണ് അപ്പോല് പറഞ്ഞതും കേക്കൂല
എന്നെ അട്ത്തർശ്നം ടീച്ചർമാർക്കൊരു വെലണ്ടപ്പം പേടിയാണ്ട് പിന്നെ ടീച്ചർമാർക്ക് കുട്ടിയാളതിൻ പറയാതന്ന
അതാാണ് ഇപ്പത്തെ കാലം പറയ്ണ പൂക്കളം അതാണ് മ്മൾ ന്തേം ടീച്ചേഴ്സ്മാര് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പത്തെ മക്കളെന്താ യ്ച്ചാല് വേഗം കയറെടുത്ത് തൂങ്ങും ഇപ്പത്തെ കാലഘ ഘട്ടങ്ങനെയാണല്ലെ വര്ണത് വേഗം തൂങ്ങും
ആഹ് ഒന്നും പറയാൻറ്റില്ല ടീച്ചർമാർകെക്കെ അല്ലാ ന്താ മതാപിതാക്കൾക്കുങ്‌ത്തന്നെ
ഒന്നും പറയാൻ പറ്റൂലെ ഇപ്പൊ രണ്ടീസം മുന്നേ ഇവ്ടെ ആഹ് ഇവടെ ഒരു കുട്ടി മരിച്ചിട്ട്ണ്ട് അപ്പൊ എന്താണ് ഉമ്മ ചീത്ത പറഞ്ഞട്ട് മരിച്ചതാ തൂങ്ങിര്ച്ചക്ക അപ്പൊ ഞാൻ പറയാ കാലം പോയ പോക്കേ ആഹ് ഈ കുട്ടി ഏഴ് എട്ട് വയസ്സായ കുട്ടിയ
മീ എട്ടു വയസ്സായ കുട്ടിയോ എങ്ങനെ എന്നിട്ട് അപ്പൊ എന്താ ജനലിമ്മേ
എന്താ എങ്ങനെ കാട്ടിയതയെന്ന് ആർക്കും അഅറിഞ്ഞൂട തൂങ്ങി മരിച്ചതാണന്ന് അറിഞ്ഞു ഞാൻ പിന്നെ എന്താ എങ്ങനെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് പേടിയാ എങ്ങനേ
ആഹ് എൻക്ക് അറീല ഞാൻ പിന്നെ എന്റെ ഇമ്മമാക്ക് വിള്ച്ച് നോക്കിയില്ല എന്റെ ഇമ്മമ്മേ വിള്ച്ച് പറഞ്ഞത് എന്റെ എളാമാന്റെ- പിന്നെ മുത്തമാന്റെ മോളെ കുട്ടിയാണ് ഇത്‌ പറഞ്ഞു ഇങ്ങട്ട് എട്ട് വയസ്സായിട്ടൊള്ളൂ ഇന്റെ വല്യ മോന്റെ ഒപ്പമല്ല
എട്ട്യ വയസ്സായിഈ സീരി എന്താണ് ഈ ഫോൺ കൂടി ഓരോന്ന് കണ്ടിട്ടാണ് ഇതിറ്റി - ക്കെ
അത് തന്നെയാണ് മെയിൻ പ്രശ്നം അതാണ് ഈ ഫോണ് ഞാൻ പറയാ
ഫോണിൽ ഇങ്ങനെ കാണുവല്ലേ തായി ക്കും ഇപ്പം ഈ സിനിമേല് ഒക്കെ- കാണല്ലേ
ആ കുട്ടികൾക്ക് എന്താ ചെയ്യണ്ടിയേന്ന് അപ്പൊ കുട്ടിയാൾക്കറിയാൻ കഴിണ്ണ്ണ്ടേ ഇപ്പത്തെ മക്കൾക്ക് ഇല്യ അവസ്ഥയാണ് അല്ല ഒരു കുട്ടിയല്ലാ ർന്നു വേറെ ചെർതും ണ്ട്റഞ്ഞു ഞാൻ പറയാ എന്താപ്പ അതാണെങ്കിൽ ആഹ് അത് അതാണെന്ന് ഉണ്ടെങ്കില് വല്ലിയ കുട്ടിയാണ് അതാണെന്നുണ്ടെങ്കിൽ ഇമ്മാന്റെ വീട്ടി വന്നിക്കാ ട്ടാണ് തോന്നിയത് ഇപ്പ ഞമ്മള് ഞമ്മളെ വീട്ടില് പോയി നിന്നാണ്ട് നമ്മളെ കു- ആഹ് എന്നാ ഇഞിയിപ്പൊ ഇന്ന് ഞാൻ പറയാ ജീവിതവസാനം വരെ ആ പെണ്ണിന് എട- എടങ്ങേറവാൻത് മതിയാരി ആഹ് എന്താപ്പാ ആഹ് ക- കാ ല ഞാൻ പറയാ ആ എന്തുവാ ഇപ്പൊ ചെറിയ മക്കൾക്കൊക്കെ എന്താ തൂങ്ങാൻ വിചാരിച്ചേക്കണ് അത് ഒറ്റയടിക്ക് മ -
അല്ലെ ഓൻ തന്തയും തള്ളയുയല്ലേ ഒന്നല്ലെങ്കിൽ കുട്ടി-
അതാണെ
ആ ഞാൻ പറയാ
ന്നാണ്ട് ചീത്തർഞ്ഞെന് ത്രെ മരിച്ചു